ആഹ് കേക്കണി
ആഹ് കേക്കാം കേക്കാം.
ആഹ്
വേറെന്തുണ്ട് വിശേഷം?
എന്താ വടെ കുട്ടികള് ഫോൺള്ള് ങ്ങനെ കളിക്കാണേ. കുട്ടികൾക്ക് ഫോണ് കൊടുക്കണേല് എന്താണ് അഭിപ്രായം? കുട്ടികൾക്ക് ഈ ഫോണ് കൊട്ക്ക്ണേല് എന്താ അഭിപ്രായം ചോയിക്കാ?
എന്റെ പൊന്നേ അഭിപ്രായം ഒന്നു വില്ല. ദൈവമേ അത് ഉപയോഗിക്കര്‌തേന്ന് പറയാ. കണ്ണിന് നമ്മളൊക്കേന്ന് പറഞ്ഞാല് നമ്മളൊക്കെ ചെറുപ്പത്തിലേ എനിക്ക് ൻ്റെ ചെറുപ്പത്തിലെ ഒന്നും ഫോണൊന്നും ഇല്ലായിരുന്നു. സത്യായിട്ടും ഇല്ലായിര്ന്ന്. ആഹ് ജോലിക്ക് കേറിയേന് ശേ ശേഷവാണ് ഞാൻ ആദ്യവായിട്ട് ഫോൺ വാങ്ങണത് തന്നെ.
അതെ. ഞാന് പ്ലസ് ടു പഠിക്കുമ്പഴാ. ആഹ് ഫോണ് അതും സ്വിച്ച് ഫോണ് ആർന്ന്ട്ടൊ. അന്ന് ബ്ലൂ ലൈറ്റ് ഒന്നും ഇല്യല്ലൊ. സ്ക്രീനിൽ അത്ര കളറും ഇല്യാ. അത് പിന്നെ വിളി- ക്കാം. നമുക്ക് പ്പൊ അത്യാവശ്യയിട്ട് അച്ഛനെ, അമ്മനെ ഒന്ന് വിളിക്കണം ചെങ്കിലൊ അങ്ങനെ മാത്രാണ് ആ ഫോൺ ണ്ടാർന്നൊള്ളു.
അതെ. ഇപ്പൊ ടച്ച് ഫോൺ വന്നതോടെ പിള്ളേർടെ കണ്ണ്നാണ് പ്രശ്നം.
ആഹ് അതിനൊരു ബ്ലൂ ലൈറ്റ്ണ്ട്. ത്രി. അതാണ് നമ്മുടെ കണ്ണിന് ഡാമേജ് വര്ത്ത്ണത്രേ.
ആഹ്. അവരോട് പറഞ്ഞാൽ അവർക്കത് മൻസ്സിലാവത്തില്ല.
അതെ. ഇപ്പൊ മറ്റേ ഞങ്ങള് ന്ന് ഇപ്പ അട്ത്തെ ഒരു കടേ പോയിണ്ടാർന്നെ ഈ ഒര് സ്പെക്സിന്റെ കടേല്. അപ്പോ ഏഹ് എന്റെ ഏടത്ത്യമ്മക്ക് സെപെക്സ് വാങ്ങാം പോയതാണ്. അപ്പൊ അവരിങ്ങനെ ഒരു കെറേ വെറൈറ്റി കണ്ണടകള് ങ്ങനെ കാൺ ച്ചെന്നു... ട്ടൊ. അയില് രണ്ടെണ്ണം കാൺച്ചെന്നേല് ഒരു ബ്ലൂ ലൈറ്റ് അവരിങ്ങനെ ഇങ്ങനെ അടിച്ചപ്പൊ ഒന്ന് പൊർത്തിക്ക് വെര്ന്ണ്ട്. അതിനെ ഓപ്പോസെയ്തിട്ട് ഇപ്പർത്തേക്ക് വെര്ന്ണ്ട്. വേറെ ഒരെണ്ണെ ട് ട്ത്ത്ട്ട് ങ്ങനെ അടിച്ചപ്പൊ അത് പൊർത്തേക്ക് അങ്ങട്ട് പോണില്ല്യ. അപ്പൊ അവര് പർ.... പറയാണ് ത് മൊബൈലൊക്കെ യൂ സെയ്യ്ണോർക്ക് അത്രയും നല്ലതാണ്. കാരണം അവരെ കണ്ണ് ഡമേജ് ആവില്ല. ഓൾറെഡി കണ്ണിന് കേട്ള്ളവരാണല്ലെ ഈ സ്പെക്സ് വാങ്ങാ. അപ്പൊ ഈ ഫോൺലും കൂടി നോ ട്ടാണങ്കെ ഒന്നു കൂടി ഡാമേജ് ആവാൻ സധ്യതണ്ട്. അപ്പ ഇങ്ങൻത്തെ എടുക്കാണ് നല്ലത് ന്ന് പർഞ്ഞിട്ട് അവര് എന്നിട്ട് അതാട്ത്തതെ. അയിന് നല്ല അത്യാവശ്യം പൈസ ണ്ട്. രണ്ടായിരത്തി അഞ്ഞൂറൊ ത്രഡ്ണ്ട്. ആഹ് സ് ആ തിന് മാത്രം ഗ്ലാസിന് മാത്രം. ആഹ് ന്നിട്ടത് വാങ്ങി. കാരണം കാരണം നമ്മള് നമ്മടെ കണ്ണ് അത് ഞാന് ഫസ്റ്റ് ഞാൻ ഡോക്റെ കാണിക്കാൻ പോയപ്പെ ഞാന്ങ്ങനെ ഓൺലൈനായിട്ട് ക്ലാസ് ട്ക്ക് ണതാണ് അപ്പൊ അതില് ങ്ങനെ ക്ലാസ് ട്ക്കുമ്പ ഇക്ക് ങ്ങനെ കണ്ണ് കൊർച്ച് കഴിഞ്ഞാ ഇങ്ങനെ വേദന വരും. അപ്പ ഞാന് ങ്ങനെ ഗവൺമെന്റ് ഹോസ്പിറ്റൽലാ പോയത്. കുട്ടീനെ കാണിക്കാം വേണ്ടി പോയതാ. അപ്പൊ ഞാന്വ്ട്ന്ന്..... കണ്ണ്ങ്ങനെ വേദനിക്കല്ലെച്ചിട്ട് കാണിക്കാൻ വിചാരിച്ചു. അപ്പൊ അവരെ അവടെ കണ്ണ് ചെക്കെ യ്യാൻ വേണ്ടി പറഞ്ഞു. ചെക്കെയ്തപ്പൊ അവര് പറഞ്ഞു കണ്ണിന് കൊഴപ്പൊന്നുല്യാ. ക്ലാസ് ട്‌ക്ക്ണേൻ്റെ ബുദ്ധിമു.... ട്ടാണ് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ സ്പെക്സ് ഒന്നും വാങ്ങണ്ടാന്ന് ന്നോട് അവര് പറഞ്ഞു. പക്ഷെ ഞ്ഞി ക്ലാസ്ട് ട് ക്കെണ കാരണം ഇനി ഭാവീല് ഞ്ഞി ണ്ടാവണ്ടാ ന്ന് ണ്ടെങ്കില് വേണങ്കി ക്ലാസ്ട്ക്ക്ണ- ടൈമ് ല് മാത്രം വെച്ചൊ. അല്ലാണ്ട വെക്കരുത് പർഞ്ഞു. വെ ച്ചെഴിഞ്ഞാ വേറെം പ്രശ്നങ്ങൾണ്ടാവുംത്രേ. നമ്മളങ്ങെ ക്ലാസ് ഒ ഴു എപ്പഴും ങ്ങനെ യൂസെയ്യ് മ്പൊ നമ്മുടെ കണ്ണ്ന് ഓട്ടോമെറ്റിക്കായിട്ട് അങ്ങനെ വരും ചെയ്യ ത്രെ. അപ്പ ഇല്ല്യാണ്ട വെയ്ക്കയും ചെയ്യരുത് പർഞ്ഞ്ണ്ട്. അപ്പ ഞാന് വിചാരിച്ചെന്നാ ൻക്ക് ക്ലാസ്ട്ക്കുമ്പം മാത്രം അങ്ങനെള്ള ക്ലസ് വാങ്ങാലോന്ന് വിചാരിച്ചിണ്ടാർന്നു. അപ്പ ഞാ ത്ങ്ങെ ഏട്ത്തിയമ്മയോട് വർത്തപ്പൊ ഏ... ട്ട് ലേക്ക് ങ്ങനെ കണ്ണ് വേദനിച്ച പ്പൊ ഞാനൊന്ന് കാണിക്കണം ന്ന് പർഞ്ഞിട്ട് അവര് കാണിച്ചപ്പ അവരെ കണ്ണിന് ഫുള്ള് കംപ്ലൈന്റാ.
ആഹ് ഹാ
ഞാൻ പറഞ കേട്ടിട്ട് വെറുതെ പോയി കാണിച്ചിട്ട് അങ്ങനെ എടക്ക്-
ഏയ് ഇല്ല ഇല്ല ഇല്ല അല്ല അല്ലേലും നമുക്ക്- ഈ മുപ്പത്തഞ്ച് വയസൊക്കെ കഴിഞ് അല്ലെങ്കിൽ ഒരു നാപ്പത് വയസൊക്കെ ആകുമ്പഴത്തേന് വെള്ളയെഴുത്ത് ഒക്കെ സ്റ്റാർട്ട്‌ ചെയ്യുമല്ലോ എല്ലാർക്കും ഉള്ളതല്ലേ അത് ഇപ്പ അതൊണ്ട് ഞാൻ ചോദിച്ച വെള്ളയെഴുത്തൊക്കെ ആണെങ്കിൽ നമ്മള് ഡോക്ടറിനെ കാണിച്ചത് കണ്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ- അതിനുള്ള ഒരു ചെറിയ പോയിന്റ് ഒക്കെ ആണെങ്കിൽ നമുക്കത് വെച്ച് വായിച്ച് വായിച്ച് വായിച്ച് കഴിയുമ്പോൾ നമുക്ക്- പിന്നെ കണ്ണട ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റും ഇല്ലെ ഒരു മങ്ങിപ്പ് വരുന്നുണ്ട് വെള്ളയെഴുത്ത് എന്ന് പറയുന്നത് ഒരു മങ്ങിപ്പ് - പ്പാണല്ലോ സത്യം പറഞ്ഞാ അത് വായിക്കാൻ പറ്റില്ല നമുക്ക് അക്ഷരങ്ങള് ചെറിയ അക്ഷരങ്ങള് കാണാതെ വരും
അതെ അവിടെ അമ്മക്കൊക്കെ ഉണ്ടായിരുന്നെ വെള്ളയെഴുത്തെ പിന്നെ-
അല്ല എല്ലാർക്കും വരുന്നതാ. തിമരം വരാതെ സൂക്ഷിച്ചാ മതി നമ്മളെല്ലാരും വെള്ളയെഴുത്ത് വലിയ പ്രശ്ന- പ്രശ്നമില്ല അതെല്ലാവർക്കും പ്രായമായി കഴിയുമ്പോൾ എല്ലാ മനുഷർക്കും ഒള്ളതാ ഈ വെള്ളയെഴുത്ത്
അതെ
അതെ ഇപ്പോ കൊച്ചു കുട്ടികൾക്ക് വരെ ഇപ്പൊ ഒണ്ട് എന്നുവെരി മൊബൈൽ യൂസ് ചെയ്യുന്നൊണ്ട് ആ തോന്നുന്നു കുട്ടികൾക്കൊക്കെ പെ- പെട്ടെന്ന് ഞാൻ എന്റെ ഹസ്ബൻഡ് എപ്പഴും നോക്കുമ്പം ഞാൻ പറയും കണ്ണടിച്ചു പോകും കണ്ണടിച്ച് പോകും ഞാൻ പിന്നെ - പക്ഷെ അധികം ഇപ്പൊ കേറുന്നില്ല മറ്റേ ഫുൾ ടൈം ഞാന് ഇതിനാ മൊബൈലിലായിരുന്നു അപ്പൊ എനിക്ക് തലവേദന എടുക്കുന്നുണ്ട് സയനസിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് എനിക്ക് തലവേദനയും കൂടെ ഒണ്ട്
ആഹ് ആഹ്
അപ്പൊ ഡോക്ടറു പറഞ് ഇത് യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞത്കൊണ്ട്- ഞാൻ അധികോം ഉപയോഗിക്കാറില്ലോ ഞാനീ സോഷ- സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആണ് സമയം ചെലവഴിച്ചിട്ട് ഞാൻ ചെയ്ത കൊണ്ടാണ് എനിക്ക് തലക്ക് ഭയങ്കര വേദനയാ ഒരു രക്ഷയില്ല തലവേദന എടുത്ത് കഴിഞ്ഞ ഉം അങ്ങനെ ഞാൻ ഇത് മാറ്റിയതാ
യൂട്യൂബ് ഒക്കെ ഉണ്ടോ
ആഹ് യൂട്യൂബും ഒണ്ട് എനിക്ക്- ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഒണ്ട് എല്ലാം ഒണ്ട് എല്ലാ സംഭവം ഒണ്ട്
ആഹ് ആഹ് യൂട്യൂബില് വീഡിയോസ് ഒക്കെ-
യൂട്യൂബ് ഇപ്പോഴാണ് ഞാൻ തൊടങ്ങിയത് ഇൻസ്റ്റാഗ്രാാം ആണ് സ്റ്റാർട്ട് ചെയ്തത് ഇൻസ്റ്റാഗ്രാാം തൊടങ്ങിയിട്ട് ഇ - ഇപ്പൊ രണ്ട് മൂന്നാല് വർഷ ആയിട്ടുണ്ട് അതായാലും അത്യാവശ്യം നല്ല ഫോളോവേഴ്സാ എല്ലാം ഒരു മൂന്നാലെണ്ണം ഒണ്ട് ആഹ് എല്ലാം എൺപത് കേ ക്ക് ഒക്കെ മോളിലാണെല്ലാം
അതെ ആഹാ അപ്പൊ ഒരു യൂട്യൂബറോടാണ്-
ഏയെ യൂട്യൂബ് എന്താ വെച്ചാൽ അതിപ്പോ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ അധികം- ഫോളോവേഴ്സ് കേയറിയിട്ടില്ല യൂട്യൂബില് ഞാൻ അങ്ങനെ ആക്റ്റീവ് ആകാൻ പോത്തില്ല എന്തോ
യൂട്യൂബില് ഛെ ഇൻസ്റ്റഗ്രാമില് എന്തൊക്കെ വീഡിയോസ് ആ ഇടുക
ഞാന് ഇൻസ്റ്റാഗ്രാമില് പാട്ട് സോങ്സ് പിന്നെ ഡയലോഗ്സ് അതൊക്കെയാണ് ഏറ്റവും കൂടുതല് ചെയ്യുന്നത്
അല്ല സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇടുവാ ചെയ്യാ
ഞാൻ സ്വന്തമായിട്ട് ചെയ്തിടുന്നത് പിന്നെ ഞാന് അല്ലാതെ ഇതിന്റെ ഇതും എടുത്തിട്ട് ചെയ്യാറുണ്ട് ഓരോരുത്തര് ചെയ്തിടുന്നതിന്റെയും ഒണ്ട് ഒണ്ടല്ലോ അതും ചെയ്തിട്ട് ഞാൻ ഇടാറുണ്ട് ആഹ് ഇടും - റ്റ് ചെയ്യ അടൂട്ടി ഞാൻ ആരുവായിട്ടും ചെയ്തിട്ടില്ല അല്ലാണ്ട് നമ്മള് സേവ് സേവ് ചെയ്ത് ട്ട് നമ്മള് ആ ഒ ആ ഒരു വോയ്സ് എട് ത്തിട്ട് നമ്മള് തന്നെ ചെയ്യ ഈ കൂടുതലും ഈ നമ്മടെ ഈ സിനിമയിലെ ഡയലോഗ്സ് ഗ്സുകളാണല്ലോ എല്ലാം
ആ അത് ചെയ്യും എനിക്ക് സമയം പോണ്ടേ ഞാന് ജോലിയിൽ നിന്ന് റിസൈനക്കെ ചെയ്ത് വെച്ചിരിക്കുവല്ലേ അപ്പൊ പിന്നെ എനിക്ക് സമയം പോകാം വേണ്ടിട്ട്
ചെയ്യാള്ള സമയം കിട്ട്ണ്ടല്ലോ അല്ലേ
ആഹ് അത് ഞാൻ ജോലിയുള്ള സമയം മുതലേ ചെയ്തോണ്ടിരുന്നതാ ഈ ഒരു സംഭവം
ആഹ് ആഹ്
അത് കഴിഞ്ഞപ്പ കല്യാണം കഴിഞ്ഞപ്പ പിന്നെ ഒന്ന് കൊർച്ച് ഒതുങ്ങിയതാ പിന്നെ ഒന്ന് പി പിന്നേം ഒന്നു ഇത് ഇത് വീട്ടിലിരിക്ക്യാം തൊടങ്ങിയപ്പോ പിന്നെ
ഉം അല്ല ഇൻസ്റ്റ ചെയ്യാണെങ്കില് മറ്റേ യൂട്യൂബ് ചെയ്യല്ലെടാ ഒന്നൂടി നല്ലത് അതാവുമ്പോ നല്ലം പൈസ കിട്ടോലോ
യൂട്യൂബ് അതാ എല്ലാരും എന്നോട് ചോയിച്ചത് ഇൻസ്റ്റ ചെയ്യാതാ യൂട്യൂബ് ചെയ്യര്താര്ന്നോ ചോയിച്ച പക്ഷെ എനിക്ക് അന്നപ്പം ആ അത്ര അറിവില്ലായിരുന്നു ഇതിനെ ഐഡി ഇല്ലായിരുന്നു എന്റെ ചേച്ചി പറഞ്ഞപ്പഴാണ് ശരിക്കും ആ ഇപ്പ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അ അധികം ഫോളെവേഴ്സൊന്നും ഇല്ല നൂറ്റി തൊണ്ണൂറോ അത്രയങാണ്ടേ ആയിട്ടോള്ളൂ ഇപ്പം ഞാൻ തോട്ങ്ങീട്ട് രണ്ട് മാസങ്ങാണ്ടേ ആയിട്ടോള്ളു
ആ ഫസ്റ്റ് ഒക്ക അങ്ങനെന്നെടാ തീരപ്പ ഈ ഇത്രീം ഫേമസ് ആയ ആൾക്കാർക്കൊക്ക അങ്ങൻന്നെണ് അ പെട്ടെന്നൊരു റീചാണ്ട് കി ട്ടി നമ്മള് എന്തെലൊക്കെ ഒരു വീഡിയോക്ക ഇട്ട് നല്ലതായിട്ട് തോന്നാണെങ്കില് അങ്ങനെക്കെ പിന്ന നമ്മള് കോറെ പേർക്കോക്കെ ഷെയ ചെയ്യ അങ്ങനെക്കെ ചെയ്യ
ആഹ് ആ അപ്പ അതു അല്ല നമ്മളിങ്ങനെ
ഇത് ഇട്ട് കൊടുത്ത കൊട്ത്താ മതി ലിങ്കേ അങ്ങനെക്കെ നോക്ക നമ്മുടെ ഇൻസ്റ്റെലക്ക അടിപൊളിയാണെങ്കില് അതെ
ആഹ് അവരെക്കെ തന്നെ ഇത് വന്ന് സ ബ്സ്ക്രൈബ് ചെയ്യുന്നതും കേട്ട ആഹ് ആഹ്
പിന്നെ ചെറ്തായി ഇപ്പത്തെ ഇത് ന്നൊക്ക വരുമ്പഴേ ഈ കു ട്ടികൾടെ ബേസ് ക്ലാസുകളൊക്കെ ഇണ്ടല്ലോ അങ്ങൻത്തെക്കെ ഇടാൺച്ചങ്കിലൊക്ക നല്ലതാവും ഇങ്ങനെ കുട്ടികൾക്ക് പഠിക്ക്യാൻ ഇള്ള എന്തേലൊക്കെ ഈസി ട്രി ക്ക്കളൊക്കെ ഇണ്ടാവോല്ലോ അങ്ങൻത്തെ എന്തേലൊക്കെ ചെയ്യാണെങ്കില് അത് നല്ലതാവും
ആഹ് ഓൺലൈൻ ക്ലാസ്ന്ന് പറയുന്ന എ ന്തിന്റെ ആണ് സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കുന്നെന്റെ ആണോ
അതെ ഓൺലൈനായിട്ട് ഇങ്ങനെ ഏ ചെയ്യല്ല നമ്മള് വല്ല ട്രിക്കുകള് പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്ക
എങ്ങനെ മൻസ്സിലായില്ല
ആ അപ്പ നമ്മള്പ്പോ മാക്സിലൊക്കെ അഡീഷണൽ വിചാരി അഡീഷ്ന്റെ ഇപ്പ നമ്മള് കൊർച്ച് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം മോൾത്തെ മൈൻഡില് വെച്ചിട്ട് തായ്‌ ത്തെ കയ്യില് ഇട്ക്ക ന്നട്ട് മോകൾത്തെ കഴിഞ്ഞിട്ട് ണ അങ്ങനെക്കെ ഈസി ആയിട്ട് കുട്ടികൾക്ക് പഠിക്ക്യാം പറ്റ്ണ രീതിണ്ടല്ലോ ഒരു അഡീഷനായിട്ട് ചെറിയ കു ഉള്ള ക്കപാടെ കൊടുത്ത് കഴിഞ്ഞ അവർക്ക് എന്താ ചെയ്യണ്ടെന്നറിയില്ല ചെലപ്പോ പാരൻസിന് നല്ലം പോലെ പർഞ് കൊടുക്കാം പറ്റ്ണ്ടാവില്ല്യ നമ്മള് ഈസി ആയ്ട്ടുള്ള ട്രിക്കുകളക്കെ കണ്ടിട്ട് അതുപോലെ ചെറിയ വീഡിയോസ് ആയിട്ട് ഇട അപ്പൊ പിന്നെ ഇങ്ങനെ റീച്ച് ആയിട്ട് വരും ആ യൂടൂബില് അല്ലട ഞാനിട്ണ്ല്ല അല്ല അങ്ങനെ ട്ട നല്ലതായിരിക്കും പറയാ
അങ്ങനെ ആഹ് ഹാ ആഹ്
ഞാനൊരു ഒപ്പീനിയൻ പർഞ്ഞതാ
ആഹ് ഒപ്പീനിയൻ പർഞ്ഞതാ. അല്ലാത എന്തെലും വർക്കെയ്യുന്നുണ്ടോ
ആഹ് ഞാൻ ഓൺലൈൻ ആയിട്ട് ട്യൂഷൻ ചെയ്യണ്‌ണ്ടേ അപ്പൊ ഞാനൊക്കെ അങ്ങൻത്തെ ട്രിക് ആഹ് അങ്ങനെ അതാ പറയാം കാരണം ഞാനിപ്പ ഈ ഈസി ആയിട്ട് എന്തെലൊക്കെ ചെയ്യാനുള്ളതൊക്കെ യൂട്യൂബില് നോക്കിയിട്ടാണ്
എത്രാം ക്ലാസ്സിലാ കുട്ടികൾക്കാ ട്യൂഷൻ എടുക്കുന്നേ എട്ട് വരെയുള്ള പിള്ളേർക്ക് എടുക്കും
ആഹ്
അപ്പൊ അതിന എങ്ങനാ ഫീസ്
അതിന് ഒരു കുട്ടിക്ക് അഞ്ഞൂറ് രൂപ ഫീ വരും നമ്മക്ക് ഇരുന്നൂറ്റ അമ്പത് രൂപ കിട്ടും' ആ എല്ലാ സബ്ജക്ട് എടുക്കും
എല്ലാ സബ്ജക്‌റ്റെടു
ത്രല്ല അല്ലാണ്ടെ ലേഡീസിനെ പറ്റുന്നും ടൈലറിംഗ് ആര്യവർക്ക് എംബ്രോയ്ഡറി ർഷിറ്റ് അങ്ങനെ കൊറേ കോഴ്സുകള്ണ്ട്
എംബ്രോയ്ഡറിയ ഒക്കെ പഠിപ്പിക്കുന്നുണ്ടോ
ആഹ് എംബ്രോയിഡറി ഇണ്ട്
പ്പ അയ്ന്റെ ഒന്ന് എനിക്ക് ലിങ്ക് ഇട്ട് തരണേ എനിക്കൊന്ന് ഇത് പഠിക്ക്. വീട്ടി ഇരിക്കുയല്ലേ ഒരു മെഷ്യൻ മേടിച്ച് വെറുതയിരുന്നു എന്തെലൊക്ക പണി കാണിക്കാന്ന് വിചാരിക്ക. മെഷീൻ ഇല്ല എന്നോട് വാങ്ങിക്കോളാൻ പറഞ്ഞു.
ആ എംബ്രോയിഡറി ഉണ്ട് ആര്യവർക്കും ഉണ്ട്.
ആഹ്
ആഹ് നല്ല കോഴ്സാണ് കാരണം മറ്റേ കൊറേ പേരിപ്പോ പഠി ഞാനന്നെ അഡ്മിഷൻ എടുത്തടുട്ടേ കൊറെ പേര് പഠിച്ച്ട്ട് നല്ല ഫീഡ് ബാക്ക് പറയ്ണ് ണ്ട് പിന്നെ ക്രോഷ്യറ്റിന്റെ നല്ല ഫീഡ്ബാക്ക് ആ റസിനാട്ട അങ്ങനെ ആരുങ്ങനെ വല്ലാണ്ട് പറയലില്ലേ. കാരണംന്താ വച്ചാ റിസിനൊക്കെ നല്ല റേറ്റ് ആണെ അപ്പൊ അത് വാങ്ങലും പിന്നെ ചെയ്യല് ചെയ്തിട്ട് അവര് പ പർഞ്ഞര്ന്ന സമയത്ത് കിട്ട്ണ് ണ്ട് കഴിഞ്ഞ പിന്നെ. അങ്ട്ട് മിക്സ് ശരിയാവ്ണില്ലാന്നൊക്കെ പറയ്ണ്ട്
ആഹ് ഹ ഹ
പിന്നെ അത് കൂടുതലും അത് അത്ങ്ങനെ ആഹ് അത് കൊട്ത്തീനു
ആഹ്ഹാ
ആഹ്
എനിക്ക് വെട്ടാനൊന്നും അറിയില്ല. തയ്ക്കാനൻ എങ്ങനേലും ഒക്കെ ഞാൻ ഒപ്പിച്ച് വെക്കാം പക്ഷെ എനിക്ക് വെട്ടാൻ
പേപ്പറിൽ ഫസ്റ്റ് വെട്ടാൻ പർഞ്ഞരും. അത് കഴിഞ്ഞാ പിന്നെ തുണിയില് വെട്ടിക്കും അങ്ങനെയൊക്കെ. ആഹ് എംബ്രോയ്ഡറി വേറെ ക്ലാസ് ടൈലറിങ് വേറെ ക്ലാസ് ആണ്. ടൈലറിംങ് ചെയ്യണമെങ്കിൽ നമുക്ക് മെഷീൻ വേണം.
ആ മെഷീൻ വേണം. ആ കറണ്ട് വഴിയുള്ള മെഷീനാണല്ലെം പോരെ
ആഹ് അത് മതി ആഹ് അതായത് പെട്ടെന്ന്ന്നും ഞാന് കൈകൊണ്ടൊക്കെയാണ് തൈക്കല് പഠിച്ചത് കൈ കൊണ്ട് തുന്നിയിട്ട്. ചെറുതായിട്ട് നമ്മളെ ചെറിയതാണ് ഫസ്റ്റ് തയ്പ്പിക്കുള്ളേ പിന്നെയാണ് വ തയ്പ്പിക്ക. അപ്പ ചെറുതൊക്കെ ഞാനങ്ങനെ കയ്യോണ്ട് പിന്നെ മിഷയ എടുത്തിമ്മടെ വെച്ചക്കെ ചെയ്തിട്ടണ്ടഞ്ഞു
ആഹ് ആ ആ ആ വീട്ടിലിരു ആഹ് ശരി